ഹലോ ഹലോ ആ കേക്ക്ല്ലേ
ആ
എന്തെക്കെ വർത്താനം
സുഖാണ് നിങ്ങളെ വിശേഷം
ഒക്കെ സുഖാണ്
എന്താ പരിപാടി
എന്താ മഴ ഉണ്ടോ പരിപാടി ഇപ്പൊന്നുമില്ല മഴുണ്ടോ ഇല്ല ഇല്ല അല്ല ഇവിടെ ഒരു ഉച്ചകൊക്കെ ഉണ്ടായിരുന്നു പിന്നെല്ല
ഇവിടെം അ അങ്ങനെ തന്നെ ഉച്ചടൈമിലാ മഴ
ആ ആ ആ ടൈമിൽ ഇണ്ടായിനി രാവിലെ നല്ല വെയിലായിരുന്നു പിന്നെ ഉച്ച ടൈമും ഉണ്ടായിരുന്നു പിന്നെ
ആ ആ ഇവിടെ അങ്ങനൊക്കെ അവസ്ഥ
പിന്നെ ഫുഡ് കഴിച്ചോ
ല്ല ഇങ്ങളോ
ഏ എല്ലാം കഴിച്ചില്ല ഇല്ല ല്ല കഴിച്ചിട്ടില്ല. ഹസ് ബൻറ് വന്നില്ല. ഓ ചായ കുടിച്ചു ചായ വൈകുന്നേരം കുടിച്ചു.
എന്താന്ന് ഫുഡിന് സ്പെഷ്യൽ?
സ്പെഷ്യലായിട്ടൊന്നുല്ല ഇന്ന് ചെറുപ്പയറ് കറി പിന്നെ മീൻ പൊരിച്ചത്.
ചെറുപയറുകറി ചോർക്ക് കൂട്ടാറുണ്ട്.
ഓ ഇണ്ടാക്കലുണ്ട്.
ഇവിടൊക്കെ കടീക്കാണ് ഇണ്ടാക്ക ബ്രേക്ക്ഫാസ്റ്റിന് എന്തേലും
ആ ബ്രേക്ക്ഫാസ്റ്റന്ല്ലേ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റിനും ഇണ്ടാക്കും. ഇതിനും ഉണ്ടാക്കും.
ഏനത്രെ ബാത്ത
എങ്ങനെ?
ഹലോ?
ആ ഹലോ?
പോണ് ണ്ടല്ലോ ഇടക്ക്.
പോവ്ണ്ടാ റേഞ്ച് കാകു കുറവാണ് ഇവിടെ.
ആ
എന്താ ഫുഡ് എന്താ രാത്രി.
ചോറ് മീൻകറി മീൻ.
ഉം ഉം ആ ആ എപ്പഴാ ഫുഡ് കയിക്കല്?
രാത്രി ഒമ്പത് ഒമ്പതര ആ ഒര്
ആ ആ ആ നേരത് ആ ആ ആ എട്ട് മണിയൊക്കെ ആവുമ്പോ കഴിക്കണം എന്നാ എട്ട് മണി ഏഴ് മണിയ ആവുമ്പോ
ആഹ് ഇപ്പ അങ്ങനെല്ലല്ലോ ഭക്ഷണം കഴിച് ച്ച് നേരെ ഉറങ്ങല്ലേ.
അതാണുള്ളത് ഭക്ഷണം കഴിച്ച് ഒറങ്ങാ. ഇങ്ങനെ രണ്ട് മണിക്കൂർ മുന്നേ കഴിക്കണംന്നാ പറേല്.
ആ ശരിയാണ് നിങ്ങളെപ്പഴാ കയിക്കല്.
അത്തായത്തിന് ഞങ്ങളും പല ടൈമാണ് അങ്ങനൊന്നും ല്ല്യ ട്ട് ചെലപ്പോ എട്ട് മണിക്കെ ക്കും ചിലപ്പോ ഒമ്പത് മണി ചിലപ്പോ പത്ത് മണി ആവും.
ആഹ് ഹസ് വരണനുസരിചാണ് ലേ
ആഹ് ആഹ് വരണെനനുസരിച്ച ആ ഹസ്ബന്റ് അടല്ലേ നാട്ടില്ലേ
മരിടില്ല.
ഹേ ഹേ ആ ആഹ് മെരീഡല്ലേ അങ്ങനല്ലേ ആ ഹ് ആ ആഏ എന്താ പഠിക്കാ ആ ആ രണ്ട് കുട്ടികളാ വർക്ക യ്യാ
അതന്ത
അവര് പഠി പഠി ഒക്കെയണ ഒ ഒരാൾക്ക് രണ്ട് വയസ്സായിട്ടുള്ളൂ ഒരാൾ മൂന്നാം ക്ലാസ്സിലാണ്.
ആ
ഉം
ഉ
ഉച്ചയ്ക്ക് എന്തയിരുന്നു.
ഉച്ച കരാത്രി പിന്നെ ഒരു വട്ടം ഉണ്ടാക്കും അത് രാവിലെ രാത്രി -. ട്ട
ആ ആ ആ രാ രാ രാത്രിയും കൂടി -
ആ അതെങ്ങനെ അവിടെ രാത്രി വേറെ ഇണ്ടാക്കില്ലോ ഫുഡ് -
അല്ല അല്ല ഇവടി അങ്ങനെ ന്നെ ഉച്ചകക്ക് ഉണ്ടാക്കീതെന്നെയത് പിന്നെ ലേഷം ചപ്പാത്തി അങ്ങനത്തൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ ആകുമ്പോളാണ് രണ്ടു നേരം ഉണ്ടാക്ക ക്കണ്ടിയത് ചോറ്ന്നെ കഴിക്കല്
ഇപ്പൊ കൊറെവീട്ടിലൊക്കെ ചപാത്തി ഒക്കെ ആക്കിക്ണ്. മീ ഉണ്ട്ക്കല്ല
ആ അതെ അതെ ആ പ്രഷർ അല്ല ഷുഗർ അങ്ങനെൊക്കെ ഉണ്ടാവുമ്പോ ചപ്പാത്തി കഴിക്കലേ പിന്ന അതൊന്നുമ ഇല്ലാത്ത കൊണ്ട് പിന്നെ - അങ്ങനെ ചോറ്മ്മലന്നെപോവാ - -
ആ
എന്താ ചെടിയെക്ണ്ടാ
ഏ അവിടെല്ലേ?
ആ ഇവിടെ ഇണ്ട് ചെറുതായിട്ടൊ കാനുണ്ട് പത്തണിമുല്ല. പിന്നെ കടലാസ് പൂവ് അങ്ങനെയൊക്കെ ചെറുതായിട്ട്
പത്തുമണി കൂടെ നല്ല ണ്ടയന് ഇപ്പൊന്നുഇല്ലടോ.
ഹേ ഹേ ആ പത്തുമണിയൊക്കെ നമ്മള് ഓരോ വർഷത്തിലും ഇങ്ങനെ മാറ്റി
ആ ഇവിടുത്തെ ഒക്കെ പോയി ചീനി പോയി ഒക്കെ ഉണ്ടാക്കിട്ട് വേണം.
ആ ചീഞ്ഞു പോകും നമ്മള് ഒരു വർഷം പിന്നെ ആ പിന്നെ മഴക്കാലത്ത്. തന്നെ മയത്ത് വെച്ചാൽ തന്നെ ചീഞ്ഞു പോകും.
മഴത്ത് വെക്കാറില്ലില്ല പക്ഷെ പക്ഷെ എന്താണ്
ആ ആ ആ അത് നമ്മളിങ്ങനെ കുട്ടികളെ നോക്കുമ്പോല എങ്ങനെ നോക്കി കൊണ്ട എടുക്കണം എന്നാലും ഉണ്ടാവും.
പിന്നെ മണ്ണും ഒന്ന് ഇളക്കി കൊടുക്കണം.
ആ എളക്കി കൊടുക്കമ്മ മാറ്റി കുഴിച്ചിടണം ങ്ങനെ വർഷത്തിങ്ങനെ
ആ ശരിതങ്ങനാണ്
ആ ആ പിന്നെന്താ ഇ ചിക്കു റമ്പുട്ടാന് അങ്ങനത്തൊക്കെ ഉണ്ടോ
ഇവിടെ പിന്നെ മെയിൻ ആയിട്ട് മുല്ലയാണ് നല്ലണ്ട് ആ അവിടെ എങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഏതെക്കേ ഉണ്ട്
ആ അവിടെ എങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഏതെക്കേ ഉണ്ട് ഇവിടെ ചിക്കു റംബൂട്ടാനന്നെ ഉള്ളു പിന്നെ അടക്ക അടക്കപ്പായതായി ഉണ്ട് ഉണ്ടായിട്ടില്ല കായ് ഉണ്ടായിട്ടില്ല
റമ്പു ട്ടാന് ഉണ്ടായികാണില്ലേ
ആ റംപൂട്ടാനുണ്ട് അത് നാടൻ തൈ ആണ് ഏ ഏ എടുക്ക പോയോ അതന്നെ അതിന് പറിക്കാൻ കിട്ടൂലല്ലേ ആവലള് കൊണ്ട് പോയിട്ട് വവ്വാലുകള് ഉം റംബൂട്ടന് നാടനാണ് ഉള്ളത് നാടൻ ആ ആ ഇവിടെള്ളത് നാടനാണ്
ആഹ് നല്ല കൊണ്ടോവും കുത്തിടും
ആ ആ ആ ആഹ് നല്ലോണ്ട് പിന്നെ ഈ അടുക്കപ്പായൊക്കെ നല്ലോ
ഉള്ളത്ണ്ട് നല്ല രസമാണ് പക്ഷെ നമുക്കത് കിട്ടൂല
കിട്ടൂല പോയി നോക്കി നിക്കെയ്ക്കാരം പിന്നെച്ചെനിക്കണതോ നോക്കി കെയ്ക്കാരം അങ്ങനെന്നെയാണ് ചിക്കും അതേമാതിരി തന്നെ അങ്ങനെ കൊണ്ടു പോവും പൈക്കണ നോക്കിക്കോ ഉം ഉം അതന്നെ എല്ല അങ്ങനെന്നെ ഇപ്പൊ പിന്നെ മ ചക്കേം മാങ്ങിയൊക്കെള്ളതോണ്ട് വല്ലാതെ അങ്ങട്ട് വരുന്നില്ലന്നുണ്ട് അങ്ങന കാ തൊക്കെ സീസണൊക്കെ ആയതൊണ്ട് അവിടെ എന്താ ബെഡ്ഡേ്യാ റംബൂട്ടാന്
ഓ സീസൺ ആണത് ഒരിക്കത്തെയ കാലത്ത്ന്ന കിട്ടല്ലോ കൊറചല്ലേ